ഹലോ
ആഹ് ഹലോ
എന്തെക്കെണ്ട് വിശേഷം
വിശേഷം നല്ല മഴയാണ് രാവിലേതൊട്ട് നല്ല മഴെ ഇപ്പ രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് നല്ല മഴയാ
ആഹ് ഇവടെ അങ്ങനെ തന്നെയാണ്.
ആന്ന് പിള്ളാർക്ക് സ്കൂളിലൊന്നും പോകണ്ടാത്തോണ്ട് താമസിച്ച് എഴുന്നേറ്റാ മതി അതോണ്ട് ഒരാശ് ശ്വാസം ഒണ്ടായിരുന്നു തണുപ്പൊക്കെ പിടിച്ച് സുഖായ്ട്ട് ഒന്ന് കെടന്നൊ തണുപ്പൊക്കെ പിടിച്ച് സുഖായിട്ട് ഒന്ന് കെടന്ന് ഒറങ്ങി.
ആഹ് ഇന്നും ന്നാളിം സ്കൂൾന് ലീവ് ആണല്ലോല്ലേ
ആണാണ് ഇന്നും നാളേം അവധിയാ ന്ന് ടെ പിന്നെ പരിസ്ഥിതി ദിനമായത്കൊണ്ട് അതിന്റെ തെരക്കും അതിന്റെ തലേന്ന് അതൊക്കെ യൊണ്ടാക്കലു ഒക്കെ പോസ്റ്റർ ഉണ്ടാക്കലും അങ്ങനെയൊക്കെ കൊറച്ച് ധൃതിയൊക്കെ ആയിരുന്നു. ഉം പിന്നെ അവറെ സ്കൂളില് ഇന്നലെ പരിപാടിയൊക്കെ ഉണ്ടാര്ന്നു പരിസ്ഥിതി സംരക്ഷകനൊക്കെ വന്ന് അങ്ങനെ പിന്നെ അവർ ക്ക്‌ വൃക്ഷതയ്യൊക്കെ കൊട്ത്ത് അങ്ങനെ വെല്ല്യെ പരിപാടിയൊക്കെ ആയിര്ന്ന്
ഇങ്ങള് പോയിര്ന്നോ
ഇല്ല രക്ഷാർത്താക്കളൊന്നും ചെല്ലണവെന്ന് പറഞ്ഞില്ല എല്ലാർ ക്കും പങ്കെട്ക്ക്ന്നവർക്ക് പങ്കെട്ക്കാം പിള്ളാരായിര്ന്ന് കൂട്തല്.
അതെ അല്ലേ എങ്ങനെ തൈകളൊക്കെ കിട്ടിയോ എൻ
ആഹ് ആഹ് കിട്ടി കിട്ടി അവനൊരു തൈ കിട്ടി അവനത് കൊണ്ടുവന്ന് വൈകിട്ട് എന്നെ കൊണ്ട് കുഴിച്ച് ഒക്കെ വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം ഒരെണ്ണം കിട്ടിയത് ആട് കഴിക്കുന്നോണ്ട് പോയി അതുകൊണ്ട് ഇപ്രാവശ്യം അന്ന് ഭയങ്കര വെഷമായിരുന്നു ഇപ്രാവശ്യം കിട്ടിയത് എന്ത ലും വേപ്പ അതുകൊണ്ടുവന്ന് നട്ടൊക്കെ വെച്ചു ഫ്രണ്ടി തന്നെ നട്ടൊക്കെ വെച്ചിട്ടുണ്ട് വീടിന്റെ